ഹലോ കേക്കാവോ
ആ കേൾക്കുന്നുണ്ട് നിനക്ക് കേൾക്കുന്നുണ്ടോ
ആഹ് ആ കേക്കണ്ട് കേക്കണ്ട് പറഞ്ഞോ ആ കേൾക്ക്ണ്ട് പറാ പറഞ്ഞോ
ആ പെരുന്നാളാട്ട് എങ്ങനെയുണ്ട് എന്തെങ്കിലുഒക്കെ ആഘോഷം ഒണ്ടായിരുന്നോ
ആ പെരുന്നാളായിട്ട് ഫ്രണ്ട്സിന്റെ വീട്ടിലൊന്ന് പോയി ഒന്ന് കറങ്ങിയേച്ചു വന്നു വൈകുന്നേരായാപ്പഴാ എത്തിയെ ആ രണ്ടൂന്ന് ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ഇണ്ടായിരുന്നു ബീഫ് ഇണ്ടായിരുന്നു നെയ്ചോറും ബീഫും ഉണ്ടായിരുന്നോള്ളു പിന്നെ നെയ്യപ്പം ഇണ്ടായിരുന്നു ചിക്കൻ കറി ഇണ്ടായി
മ്മ്ഹ്
പിന്നെ കൊറച്ച് ഫ്രൂട്സ് അങ്ങനെ കൊറച്ച് ഐറ്റംസ്
ഉംഹ് ഹം നിനക്ക് മാങ്കോ ജ്യൂസ് ഉണ്ടാക്കാൻ അറിയോ
േജ ഉണ്ടാക്കാൻ അറിയാ ഉണ്ടാക്കാറിയ ഉണ്ടാക്കാറിയാ നല്ല പഴത്ത മാങ്ങ നൈസ ആായിട്ട് തോലിെത്തി ഞാൻ എന്ത തോല എത്തിീട്ട ഇടുക തോല എത്തിീട്ടാണ് ജ്യൂസടിക്കാറ്
ഉംഹ് എന്നെട്ടാ
ജൂസ് ഇട്ട് പാലൊക്കെ വെച്ച് പാല വെച്ച് അടിക്കുന്നവരുണ്ട് പാലാണ്ട് അടിക്കുന്ന ട്ടുണ്ട് ഞാൻ ബാലകൃഷ്ണ അടിക്കല് കൊറച്ച് തണു ഇ പാല് വെച്ച് ഞാൻ മിക്സിലിട്ട് കുറച്ച് പഞ്ചസാരയിട്ട് ഷുഗർ ഞാൻ കൂടുതലായിട്ട് ആഡ് യ്യാറില്ല
ഷുഗർ ഇല്ലെങ്കിൽ അതൊ ഒരുമാതിരി രസമുണ്ടാവോ
രസണ്ട് നാച്ചുറൽ ടേസ്റ്റിനും പക്ഷെ അതികം ആഡ് യ്യാറില്ല
ഉം
ഉം ഷുഗറ് പിന്നെ അത്ര നല്ല സാധനല്ലല്ലോ
ആണോ
ആഹ ഇതില അങ്ങനെയാണ് ഞാൻ അധികം ഷുഗർ കൂട്ടാറില്ല
ഉം
അടിച്ച് കുറച്ച് ഒരു ഐസ് ക്യൂബ് ഇട്ടിട്ട് ഞാൻ കഴിക്കും അതാണ് ടേസ്റ്റ് ചെറിയൊരു തണുപ്പുണ്ടെങ്കിലാണ് അതിറ്റൊരു ടേസ്റ്റ് വരുന്നേ
ഓക്കേ
അങ്ങനെയൊക്കെയ
പിന്നെ അതിന് ഫ്‌ളേവർ കൂടാനെന്തെങ്കിലൊക്കെ ഫ്ളേവർ കൂ അൻ എന്തെിലൊക്ക അഡീഷണലായിട്ട് ആഡ് ചെയ്യോ
ഇല്ല ഇല്ല ഇല്ല ഇഞ്ചി അട പിന്നെ സ്റ്റൊമക്കിന് നല്ലതാണല്ലോ
ഇഞ്ചി ഏലക്ക ഏലക്ക ഒക്കെ ആഡ് ചെയ്യല്ലോ
ആഡെയ്യാം പക്ഷെ എനിക്ക് അങ്ങനെ ആഡിയറ്റ് കഴിക്കുന്ന ഇഷ്ടല്ല എനിക്ക്
അതെന്താ
ഞാങ്ങനെ കിക്കാറില്ല എനിക്കി ക്കാനാണ് ഇഷ്ടം സ്പൈസസ് ഇഷ്ടാണ് ജ്യൂസില് ആഡ് ഴിക്കുന്ന ഇഷ്ടല്ല ഏലക്കക്കെ ആഹ് അതെ അതെ ഏലക്കിക്ക് ഒക്കെ നല്ല എന്താ പറയാ ചായലൊക്കെ ആഡ് ചെയ്താ സൂപ്പർ എനിക്ക് അങ്ങനെ ഇഷ്ട ജ്യൂസില് ഞാൻ ആഡെയ്യാറില്ല ഏലക്ക ജ്യൂസിൽ ആഡെയ്യാറില്ല
ഓഹോ അങ്ങനെയാണോ പിന്നെ മുന്തിരി ജൂസ് എങ്ങനെ ഉണ്ടാക്കുവാ സെയിം ആണോ
ആഹ് സൈമെന്നെല്ലുന്നെ പ പാലക്കില്ലന്ന് മാത്രല്ലള്ളൂ
ആണോ മുന്തിരിയിൽ പാലൊഴിക്കില്ല അല്ലെ
മുന്തിട്ട പാലച്യ ഞാൻ കണ്ടില്ല ഇനി പൊയ്ക്കുന്നുണ്ടോന്ന് അറിയില്ല
അപ്പ എങ്ങനെ തൊലി എങ്ങനെയാ അതിന്റെ തൊലി കളയുവോ തൊലി കളിഞ്ഞില്ല അത് കൈ പ്പല്ലേ ഉണ്ടാവുള്ളൂ
ഏ അത് അരിച്ചല്ല കുടിക്കാ
പക്ഷെ ഞാനിന്നാള് കാണിച്ചപ്പോ തൊലിയും കൂടെ എടുത് ചപ്പോ അത് ഒരുമാതിരി
അത് ഓരെ ഓരെ മുന്തിരി ഓരോ ടേസ്റ്റായിരിക്കും കുരൂന്ന് പറഞ്ഞ്ട്ട്ണ്ടെങ്കി നമ്മൾ അരിച്ച് ഞാനെടുക്കുന്ന അരിച് ച്ചെടുക്ക്ന്നാ അല്ലാണ്ട് മിക്സീന്ന് ഡയറക്റ്റായിട്ട് ഒഴിക്കൂല്ല അരിച്ച് ആഹ് അപ്പൊ പിന്നെ കുരുവില്ലല്ലോ നല്ല അരിപ്പ ആണെങ്കി കുരുവരില്ലല്ലോ
അല്ല കുരുവാ കുരുവാ അടിക്കുമ്പളേ മീൻസ് അരച്ചു വരുമ്പോ
ആഹ് ഏ കുരൂന് കയ്പ്പൊന്നും ഇല്ലല്ലോ ഓരേ മുതിരിക്ക് ഓരോ ടേസ്റ്റാ അല്ലെ വര്ന്നെ ഞാൻ ബ്ലാക്ക് മുന്തിരിയാ കൂടുതലായിട്ടും ജ്യൂസ് അടിക്കാറ്
ഏഹ് എനിക്ക് തോന്നുന്നെ ബ്ലാക്കിനാണ് കൂടുതൽ കൈപ്പ് വൈറ്റിനെക്കാട്ടും
അവരെ ഇത്ണ്ടോ വെറൈറ്റി ബ്രീഡ്സ് ഇണ്ടാവും
ഓറഞ്ചോ
ഓറഞ്ച് ഓറഞ്ച് കഴിക്കും അതിന് കുരുവിട്ട് അടിക്കാറില്ല കുരുവെടുത്ത് കളഞ്ഞിട്ട് അടിക്കും അല്ലാതെഅത് കയിച്ചുപോകില്ലേ
ആ അതാണ് ചോയിച്ചത്
ആഹ് ആഹ് മുന്തിരി കൊർച് മുന്തിരിക്ക് കുരുകളും ഓറഞ്ചിന് പിന്നെ മുന്തിരിയിലങ്ങനെ കുരുവെടുത്ത് കളഞ്ഞിട്ട് അടിക്കലൊന്നും പോസിബിൾ അല്ലല്ലോ
ആഹ് വേറെ എന്തെങ്കിലുമൊക്കെ അടിക്കാറുണ്ടോ ജ്യൂസ് ഓറഞ്ച് മുന്തിരി അല്ലാതെ അവകാടോഎങ്ങനെ അടിക്കാ
അവകടോ വെച്ചിട്ട് പാല് ഒഴിച്ചിട്ട് പാൽ പഞ്ചാര പിന്നെ അതില് കൊറച്ച് ബൂസ്റ്റോ ഹോർളിക്‌സോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യും
അവക്കാടോന്ന് പറയുന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഭയങ്കര നല്ലതാ പോലെ
ആ ഫ്രൂട്ടിൽ ഏറ്റവും നല്ല സാധനം അല്ലെ അവകാടോ
എല്ലാം നല്ലതാണ് പക്ഷെ അവക്കാടോന്ന് പറയുന്നത് കുറച്ചും കൂടി ബെറ്ററാന്ന് തോനുന്നു ഉം ഉം
അങ്ങനെ എന്തെങ്കിലും കൂടുതലുള്ള ഇതിലല്ലേ
എങ്ങനെ
അയൺ കണ്ടൻ്റോ അങ്ങനെ എന്തൊക്കെയോ കൂടുതൽ അവകാടോയിൽ അല്ലെ ഒള്ളേ
അവക്കാടോന്ന് പറയുന്നെ ഹാർട്ടിന് നല്ലതാന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഉം ഹാർട്ട് സ്കിന്ന്
ഉം നല്ല സാധനാണല്ലോ അത്
ആഹ് അവക്കാടോ ഒക്കെ വീട്ടിലുണ്ടോ?
ആഹ് വീട്ടിലുണ്ട്
ഹൂഹും പിന്നെ ഏതൊക്കെ ഫ്രൂട് ഉണ്ട് വീട്ടില്
ആഹ് അവകാടോ പിന്നെ ബനാന പിന്നെ ചെറുനാറകല്ലേ
ആഹ്
ചെറുനാരകം ഉണ്ട് അത്രതന്നെ ഉള്ളൂ പിന്നെ വേറൊന്നില്ല ഇല്ല വേറന്നിട്ടില്ല ആഹ് പിന്നെ ഏ നമ്മുടെ അത്തച്ചക്ക ഇല്ലേ
ആഹ്
അതുണ്ട്
എനിക്ക് ആത്തച്ചക്ക വലിയ ഇഷ്ടമല്ല
ഉം എനിക്കും ഇഷ്ടല്ല
അതെന്താ അപ്പ ഈ ആന്തച്ചക്കൊക്കെ നിങ്ങള് വിൽക്കുവോ? അതെങ്ങനെയാ കഴിക്കുവോ? ഉ ഹും അവക്കാഡോ വിക്കുവോ?
അവക്കാഡോ വിക്കും.
എത്ര പൈസയൊക്കെ കിട്ടും?
ഒരു നൂറ്റി ചില്ലറ രൂപയൊക്കെ കിലോക്ക് കിട്ടും ഓ അതോരോ സീസണിലാ ഇം കടേ കൊണ്ട്കൊടുക്കും ആ അങ്ങനെയാ വരുന്നേ ഉം
പിന്നയോ?
പിന്നെ എന്തെന്നാ അവക്കാഡോ ഇങ്ങനെ മഴക്കാലത്തെ സീസൺ ഔട്ടാണ്. ഇല്ലാത്തപ്പൊ അല്ലാത്തപ്പോ നല്ല ഇതാ വെയിലുള്ള ടൈമിനൊക്കെ നല്ല മ പോകുന്ന ടൈം ആണല്ലോ ഈ നോമ്പ് ടൈമിനൊക്കെ നന്നായിട്ട് പോവാക്കട്ടോ
ആണോ? ഉം നോമ്പ് കഴിഞ്ഞില്ലേ ഉം
നോമ്പ് കഴിഞ്ഞ് പിന്നെ മഴയത്ത് അങ്ങനെ പോവൂലാ മഴക്കാലത്ത് അങ്ങനെ പോവൂല്ല
കഴിക്കാനോ ഇല്ല എന്റെ വീട്ടലൊന്നുംല്ല ഞങ്ങടെ പുതിയ വീടായതുകൊണ്ട്പ്പ ക്കുന്നുള്ളേ എല്ലാം വെച്ച് പിടിപ്പിക്കുന്നുള്ളൂ മീൻസ് കൊറെ മാങ്ങേം എന്താണ് അതേപോ അതന്നെ കൊറേ അങ്ങൻത്തെ സ് എന്താണ് എന്തൊക്കെ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയ പുതിയ വീടായത് കൊണ്ട് എല്ലാം വളരുന്നെള്ളൂ
ആ ആ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലെ
ഒന്നും ഉണ്ടായിട്ടില്ല വലുതായിട്ടില്ല
ആ താങ്കളാണോ നോക്കുന്നേ
തുണ്ട് വീട്ടിലുള്ളവര് അപ് പപ്പേ അമ്മേ ഒക്കെ നോക്കുന്ന്
ആഹ് നോക്കുന്നല്ലേ ഓക്കെ ഓക്കേ ഓക്കേ പിന്നെ വേറെന്ത ങ് ആയ ഫ്രൂട്ട് എന്തെങ്കിലും ഉണ്ടോ
ആയ ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താണ് പേരക്കയുണ്ട് പേരക്ക നമ്മുടെ തൊടിൽ ഇഷ്ടം പോലെയുണ്ട്
ആണല്ലേ അവെ വേറെ ഏത് ക്ലൈമറ്റിലോണെങ്കിൽ ഇണ്ടായിക്കൊള്ളൂം അല്ലെ ആഹ ആ ഏതാ റെഡ് ലേഡിയാണോ അതോ നാടൻ പപ്പായയോ പ്പഴാണോ
നാടൻ പപ്പായ അതെങ്ങനെയാ നാടൻ പപ്പായ മറ്റേ ഒന്ന് ഇങ്ങനെ മനസ്സിലാഹുവ
അ മഞ്ഞക്കളറായിരിക്കും ഓരേ ബ്രീഡ് ഉണ്ടാവല്ലോ
മഞ്ഞക്കളർ ഓറഞ്ച് ആ ഓറഞ്ച് കളർ ഉം ഓറഞ്ച് കളറ് പക്ഷെത് നല്ല സ്കിന്നുള്ളതാണ് നല്ല ഫ് മീൻ നല്ല കട്ടിയുള്ളതാണ്
ആ ആ ഓക്കെ ഓക്കെ ഓക്കെ
ആ നിന്റെ വീട്ടിലുണ്ടോ നിങ്ങളടെ വീട്ടിലുണ്ടോ ആ പപ്പായുണ്ട് ഓക്കെ പപ്പായൊക്കെ ഇല്ലാത്ത വീടൊന്നും ഉണ്ടാവത്തില്ലായിരിക്കുംല്ലേ
അതെ അതെ പപ്പായ പിന്നെതെ കഴിക്കാറില്ല
എന്ത്
ഇപ്പ ഞാനധികം കഴിക്കാറില്ലാ
അതെന്താ
ഏ നോട് വല്യയൊരു താല്പര്യ ഇല്ല
പപ്പായ വേഷിന്റ് സ്കിന്നിന് നല്ലതാണെന്നാണ് പറയുക
സ്കിന്നിന് നല്ലതാണെൽ പക്ഷെ ഒരു ഇഷ്ടല്ല
ഉം ഹ്
കറി വെച്ച ത് ഓക്കെയാണ് ഉപ്പേരി യൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെയ അല്ലാണ്ട് ജ്യൂസ് അടിച്ചിന്ന് കഴിക്ക
ജ്യൂസ് അടിച്ച് പപ്പായ കഴിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് മറ്റേതുപോലെ കഴിക്കുന്നതാണ്
പച്ചക്കല്ല പച്ചക്ക് ഒരു കഷ്ണൊക്കെ തിന്നും കൂടുതലൊന്നും കഴിക്കില്ല ഒരു പീസക്കെ ഓവർ പഴുത്ത് കഴിഞ്ഞാല് അങ്ങന ക
ഉം ഉം
ഉം അങ്ങനെയാണ്
ഉം റോസാപ്പിളോ റോസാപ്പിള് റോസാപ്പിള്ണ്ടോ
റോസാപ്പിളൊന്നുല്ല
റോസാപ്പിൾ ഇൻ ദി സെൻസ് ചാമ്പയ്ക്ക
ഇല്ല ഇല്ല
ചാമ്പകില്ലാ
ഇല്ല ചാമ്പങ് ഇല്ല നമ്മക്ക് ഇണ്ടായിരുന്നു പക്ഷെ പോയത്
ആണോ ചാമങ്ങ വെട്ടി കളഞ്ഞോ
യെസ് യെസ് നമ്മക്ക് കൊറേ വീട് ചപ്പക്ക വീണ്ട് ഭയങ്കര അലമ്പായി പോട്ടിക്കളു
അഹാ
ഉം
അങ്ങനെയാ
അതെ അതെ
ഉം
അങ്ങനെ ഒരിത് അവിടെ റോസാപ്പിളുണ്ടോ
ഇല്ല നമ്മടെ വീട്ടിലില്ല നമ്മടെ വീട്ടിലെന്തോ കൊറെ നട്ട് വെച്ചിട്ട് പക്ഷെ അത് ഉണ്ടായിട്ടില്ല പേരക്കായ എന്ന് പറയുന്നത് നമ്മുടെ നടാതെ തന്നെ നമുക്ക് ഇങ്ങനെ കൊറേ ഉണ്ടായി കിട്ടും പക്ഷേ മറ്റേതൊക്കെ നമ്മൾ നട്ടാലും അതു ഉണ്ടോ
ഈ വവ്വാലൊക്കെ വന്നണ്ട് വല്ലാണ്ട് കഴി ഇതാക്കി പോവോ പേരക്കെ കഴിച്ച് വവ്വാലക്കി
വവ്വാലൊക്കെ ആഹ വവ്വാലൊക്കെ ഉള്ള പ്രദേശത്തുണ്ടാവുന്നാ
അല്ല അവിടെ പേരക്കേം കാര്യങ്ങളൊക്കെ തിന്നിട്ട് പോക നിങ്ങക്ക് കഴിക്കാൻ കിട്ടുമെന്ന്
നമ്മുടെ അവിടെ പോലൊന്നും ഇല്ല നമ്മെടെ റോഡ് ഏരിയണേ വവ്വാലും- ഇല്ല നമ്മുടെ റോഡ് രിയ അപ്പ വവ്വാലൊന്നും വരുന്നെന്നും ഞാൻ കണ്ടട്ടില്ല
ആഹ് ഓക്കെ വവ്വാൽപ്പിന്നെ രാത്രിയാണല്ലോ ഇറങ്ങാറ്
ആണല്ലേ ഉം ആതെ നമ്മള് പിന്നെ രാത്രി ഇറങ്ങാറില്ലല്ലോ ഉം പക്ഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല നമ്മുടെ പ്രദേശത്ത് നമ്മള് പിന്നെ എല്ലാം പൊതുവെ എന്താണ് ഏ ഇതൊന്നും ഇല്ലാത്ത ഇരിട്ടൊന്നും ഇല്ലാത്ത
ആ
ഇങ്ങനെ വലിയ മരങ്ങളൊന്നും ഇല്ലാത്തെ
ആ അപ്പൊ നിക്കാൻള്ള സ്ഥലം ഉണ്ടാവില്ലോലെ നാട്ടിലേക്ക് മഴയുണ്ടോപ്പോ?
നാട്ടിലേക്ക് മഴയുണ്ട്
ഇപ്പം നിക്കുന്നോടത്തോ
ആഹ് ഇവിടേം നല്ല മഴയാ
മഴലേ
അവിടെ ഇണ്ടോ മഴ
ഇവിടെ മഴ കൊറവാ ന്ന് മൂടി കിട്ടിയോ മൂടികെട്ടി വന്നായിരുന്നു പക്ഷെ പെയ്തില്ല
ആഹാ എന്നും സാധാരണ വൈന്നാരം മഴ പെയ്യാറുള്ളതല്ലേ ആണോ
ഉള്ളാണ് പക്ഷെ ഇപ്പം ഇപ്രാവശ്യം കൊറവാണ്
ഇന്ന് പെരുന്നാൾ ആയോണ്ടായിരിക്കും
കെൽ പെരുന്നാള് അഅമ്പാവൂലെ മഴ പെഴ്ത
അതെ നാളെ ലീവ് ആയിരിക്കും അതെ
ഉം മഴക്കാലത്തിനിപ്പം എന്താ അവസ്ഥാറിയില്ല
ആഹാ അല്ല ഇവിടെ ഒരു കുന്നിന്റെ പ്രദേശ നിങ്ങടെയോ?
ആ നമ്മുടെ ഏരിയത്തൊന്നും വെള്ളം കേറൊന്നില്ല
കേറില്ല ഒറപ്പാണോ
ഉം അതെ അതെ വെള്ളത്തിന്റെ കൊറ സെബ്രുവരിയില് ഓർഡർ